ആ
കേക്കണ്ടേ ഇമ്മേ കടിക ഏ എ എന്താ എന്താ പണി ഇല്ല പണി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഞാനേ എനിക്ക് ചെറിയൊരു കൃഷിയുണ്ട് പച്ചക്കറി പയറ് വെണ്ട മുന്നില്
ആ
പയറുണ്ട് വെ ഇണ്ട് ചീര അപ്പൊ അയിതിനൊക്കെ വന്നിട്ട് കൊടുക്കന
ഇതെന്താ ഞങ്ങളടി വന്ന
അ ഇല്ല ഞാൻ ഇപ്പ തുടങ്ങിയതാ ചെറുതായിട്ട് ചെറിയ രീതിയില് അവിത്ത് വാങ്ങിയാണ്ട് കുഴിച്ചിട്ടുണ്ടാക്കിയനു അപ്പം അയിന് ആഹ ആ ആ ആ് അവിടെ കാടൊക്കെ വെട്ടി വൃത്തിയാക്കി അവിടെ ആ ആ ആഹ്
ആക്കെങ്ങളെ സ്ഥല
ആഹ ആഹ അവിടൊക്കെ ഉ ഫുള്ള് സ്ഥലത്തല്ല കുറഞ്ഞ ചെറിയ സ്ഥലത്ത് ഞാന് ഇന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കീന് അപ്പം അയിന് വളമ ഇട്ട്ൊടുക്കന
സാധനങ്ങളൊക്കെ കിട്ടോ
പനി നോക്ക
എന്തേ ഓനെന്താ പിത്തനാട്ടുണ്ടോ
ആ പേസ്റ്റ് ഇടി ഫുള്ള് നെക്കി പുറത്ത അടച്ച് അതിന്റെ ഉുള്ളിലൊക്കെ
നിങ്ങള്ൾ കണ്ടീല്ലേ ഇനെയോ
ഇല്ലേ ഞാനിപ്പോ ഉള്ളി ട ആകെ കയ്മലും ഒന്നാകെ വസ്റ്റ്
ഓരോ പിത്തനും ഉണ്ടാക്കിരൂല്ലേ
ഏഹ ഔ പറയണ്ടോ മൂന്നാമത്തെ വയസ്സക്ക് കിടക്കല്ലേ അപ്പൊ അയിന്റേതായ ഇപ്പൊ ചെറിയ ചെറിയ ചിത്തരം നല്ലടി വലിയ ഇതാണ് എനത്തെൊക്കെരു പാണിയോ ആഹ ഒന്നാമത് ഇങ്ങനെ ഇവിടെ ഒറ്റക്ക് ആ ഔ അവന്റെ പറന്നും പറയാ ടോയ്സ ഒക്കെ ഇഷ്ട പോലണ്ടാക്ക ആ അതൊക്കെ നോ ഒരു ദിവസം നോക്കൂ രണ്ടാമത്തെ ദിവസം അതിന്റെ പരിപ്പ എടുക്കും കഷ്ണം കഷണം ഇന്നലെ ഒരു ജ സ ഇബി വാങ്ങിിക്കൂടുന്നേ ഇപ്പം നാല് കഷ്ണംമാക്കിയണ്ട ബെഡിലതാ
ഉ
ആണോന്റെ കഥ
നിങ്ങള് ഒരു ബുക്ക് ഇല്ലേനെയോ മീഷോന്ന്
ആഹ ആഹ ആഹ അയിറെ അത് ആഹ അങ്ങനത്തെ പുതിയ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യാനിട്ടോ
ആ ആ് ഞാനൊരു ഈ ഇൻസ്റ്റയിൽ ഇങ്ങ ഒരു വീഡിയോ കണ്ടി ഇങ്ങനെ കുട്ടികൾക്ക് പറ്റിയ സാധനങ്ങളില്ലേ
ആഹ അടികില കണ്ടെ നോക്കിയനട്ടോ കുട്ടിയക്കെ ഇങ്ങനെ മെമ്മറി വർദ്ധിക്കണ ഓരോ ടാസ്ക് വർക്കുകൾ ചെയ്യാണ്ടാവുല്ലോ?
ആഹ് അങ്ങനത്തെ വാങ്ങി എടുക്കേണ്ടേ നിങ്ങള്?
ആഹ്അങ്ങനത്തെ നിനക്ക് എന്തെങ്കിലും അറിയണെങ്കിൽ എനിക്ക് ഇട്ട് തരീൻ അല്ലെങ്കിൽ പറഞ്ഞു തരിയേനി എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി അല്ലെങ്കില് എനിക്ക് ഞാന് നോക്കിട്ടില്ല. എനിക്ക് കിട്ടിട്ടില്ല അങ്ങനത്തൊന്നും.
ആ കൊറേ ടൈം ഓന് അയ്മേൽ കൂടുന്ന രീ ഇതിലില്ല എന്തേലും ടാസ്കുകൾ വേണല്ലേ? ആഹ്
അങ്ങനത്തെ എന്തെങ്കിലും ഞാൻ പിന്നെ ബുക്ക് പറഞ്ഞാലേ ഞാൻ പിന്നെ ഇവിടെ എൽ കെ ജി ത്തെ വേറെ കുട്ടീന്റെ ബുക്ക് വാങ്ങികൊടുവന്ന് അത് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അ ഇതിങ്ങനെ ആയ്മേ കുറേ നേരംഅയ്മേ നമ്മളുംഇരിക്കണം. ഹാന ഓരോ അവനക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കാന്. അവനിക്ക് സംശയങ്ങള് കൂടുതലാ അപ്പൊ എല്ല നല്ല ഇഷ്ടാ അവനക്ക് ഞമ്മള് പറഞ്ഞു കൊടു ക്കയാണെങ്കില് അങ്ങനെ അപ്പം ഇരുന്ന് തരും.
ഞങ്ങള് ഈ ഇൻട്രസ്റ്റ് പോക്കാതെ നോക്കിയോണ്ട്?
ഉഹ് അപ്പൊ അയിമേൽ ഇങ്ങനെ ആഹ് ആഹ് ആഹ് നമ്മുക്കൊഴിവു വേണം നമ്മൾ ഒഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. ഇരുന്നാല് ന്ന അപ്പം അങ്ങനെ കേട്ടിരിക്കും. കഥ കേൾക്കണാനൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മള് കഥയൊക്കെ പറഞ്ഞു കൊടുക്കയാണെങ്കിലൊക്കെ
ആഹ്
അപ്പം-
നിങ്ങൾക്ക് തന്നെ നല്ല കഥയൊക്കെ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കൻ അറിയാല്ലോ?
ആഹാ ഏഹ് അതക്കറിയാം. ഇപ്പ ഇന്റെ കഥ ഞാൻ തുടങ്ങിയാ തന്നെ അതിന്റെ ബാക്കി അവൻ പറയും കാരണം ഇത് പറയാനുള്ള ഏ ന്ന ഓന് തന്നെ അറിയാം. കഥ ഇന്റെ കഥയൊക്കെ ഉണ്ടാക്കിട്ട് ഒക്കെ പഠിച്ച് വെച്ചിനോ
എത്ര പ്രായില്ലേ കുട്ടികളല്ലേ ഏറ്റവും രസം നോക്കാന്?
ഉം ഹ് അത് നല്ല രസമാണ് നമ്മുക്ക് നല്ല ക്ഷമ വേണം അല്ല സത്യം ഇത് വലുതായ ഇവന് ഒന്ന് വലുപ്പം വെച്ചാ പിന്നെ അതിന്റെ രസം പോയി.
ആഹ്
നമുക്കല്ല ത്രില്ലിൽ ഇങ്ങനെ നമ്മളെല്ല രസത്തില് കൊണ്ടു നടക്കുക ഇതാണെങ്കിൽ നമ്മുക്കെല്ലാം ഒഴിവ് വേണം. നല്ല ക്ഷമയും വേണം വേദന സഹിക്കാനും കഴിയണം നല്ലോം കിട്ടും. നമുക്ക് നമുക്കൊന്ന് വേദന നമ്മ ദേഷ്യം വരാനൊന്നും പാടില്ല. അപ്പം നല്ല രസവാ.
ആഹ് ഇപ്പഴത്തെ കോമഡി ഒക്കെ നമ്മുക്ക് എല്ലാരോടും കുടുംബക്കാരോടൊക്കെ ഇങ്ങനെ കൊറേ പറയാനുണ്ടാവു അല്ലേ. ഉം.
ഇഷ്ടം പോലെ നല്ല രസമാണ്. ഒന്നും അല്ലാതെ പിന്നെ കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ പ്പം പറയില്ലല്ലോ? ഇപ്പത്തെ പറയാം കൊറേ ഉണ്ട് അപ്പം അങ്ങനെ നമ്മുക്ക് പറയാനും ഇഷ്ടക്കാരം കേൾക്കണോർക്ക് രസേകാരം
ആഹ് ഉമ്മാമ്മ
മോനുന് ഓ എന്റെവലിയ മകന്റെ ഇത് ഓൻ പോർച്ചുഗലാ.
ആഹ്
അയിന്റെ ജ ജേഴ്സി വേണോന്ന് പറഞ്ഞോണ്ട് നടന്നീ അപ്പൊ ഇവനക്കും വേണോന്ന് പറഞ്ഞ് അപ്പൊ കുട്ടിയോൻ പറഞ് ഓന്റെ ഉപ്പ പറഞ്ഞേ എന്നാ അനക്ക് ഞാന് മെസ്സിന്റെ ഇത് വാങ്ങി തരുണ്ടേ പറഞ്ഞ് അപ്പൊ അപ്പ തുടങ്ങിയതാണ് മെസ്സിക്കാക്കാന്റെ കുപ്പായം വേണം മെസ്സിക്കാക്കാന്റെ കുപ്പായം വേണം പറഞ്ഞ്. ഇന്നലെ പോയി മെസ്സി കാക്കാന്റെ ജേഴ്സിയൊക്കെ വാങ്ങി കൊണ്ടുവന്നു.
വാങ്ങീല്ലേ അതൊക്കെ ഇട്ട് ഫോട്ടോ വിട് എന്റെ ഗ്രൂപ്പില്
ഗ്രൂപ്പില് ആഹ് ന്റെ കൈ എന്റെ ഫോണ് ഫോട്ടം ക്ലിയർല്ല അതാ പിന്നെ ഞാൻ അതൊന്നും എടുക്കാത്തേ
ആഹ് നിങ്ങള് ഇങ്ങോട്ട് വരുമ്പോ അഹ് അടുത്ത് പോരെനി
ഉം ഞമ്മക്ക് ഇ അടുത്ത് പറ ഞാൻ മറ്റളോട് പറയാൻ മറന്ന് ഇനി ഞാൻ വരുമ്പോളേ മോനു എന്റെ വല്യോന്റെ ഫോട്ടോ കുറച്ച് എടുത്തരണം നല്ല രീതിയിൽ ഓന്റെ ഫോട്ടോ ആണ് ഇല്ലാത്തേ
ആഹ് ആഹ്
കാരണം നമ്മൾ ഈ സ്കൂളിലൊക്കെ ഓരോന്നും ചോദിക്കുവല്ലോ ഫോട്ടോയും വെക്കാനൊക്കെ ഇന്നാള് കണ്ടീല്ലേ ജാ മറ്റേതുണ്ടാക്ക വക്കാനൊക്കെ അയിനും കൂടി വെക്കാനെ ഒരു ഫോട്ടോ ഇല്ല
ഫോട്ടോ എടുക്കണംന്നല്ലേ ഞമ്മക്ക് എന്നാ പാട പാടത്തൊക്കെ ഇപ്പ വെള്ളാ മറ്റേ വീടിന്റെ അങ്ങോട്ട് പോയാ മതി
ഉം ഉം വ നാള് കഴി കൊറെ മുന്നേ ഇവിടെങ്ങള്ൾ നിക്കാൻ വന്നന്നേ ഞമ്മള് മറ്റേ താത്താന്റെ വീട്ടക്ക് ഇവിടുന്ന് പോയില്ലേനോ
ആഹ് ആഹ്
അന്ന് നിങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തില്ലേന ഇവിടെ വല്യ വീടിന് മുന്നിൽ വയ്ക്കാണ്ടേ
അന്നൊക്കെ ഉണ്ടല്ലോ ഓന് അയിനൊന്നും നിന്നീല്ലല്ലോ
ആഹ് അന്ന് ആന് അന്ന് അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തില്ലോ ഓന്റത് ആഹ് ഫോട്ടോ ആണ് അന്ന് തൊട്ട ഇന്ന് വരെ എന്ത ആവശ്യത്തിന് ഓന്റെ കൊടുക്കണത് അതേ നല്ല ഫോട്ടോള്ളൂ അന്ന് നിന്നൊരു ഒറ്റ ഫോട്ടോ
ആഹ്
അപ്പൊ അതേ പോലെ ഫോട്ട എടുത്താലേ ഇനി എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ
ഞങ്ങള് ബോഡി വാഷ് ഓർഡർ ചെയ്തോ
പറഞ്ഞണ സൊലൂന ഏഹ് പറഞ്ഞണേ അവോട് പറഞ്ഞണു ഓക്ക് ഫേസ് വാഷ് അർജന്റ് ആയില്ലേ അപ്പൊ ചെയ്യാൻ ആളില്ലാ എന്റെ അയൽവാസിനോടൊക്കെ ചോദിച്ചി നീ പറഞ്ഞേ
ഓൾക്ക് ഓൾക്ക് അത്ര ഇഷ്ടപ്പെട്ടീല്ല ഓളല് പിന്നെ വേറെ കൊറെയുണ്ട് ആഹ്
ഏഹ് പക്ഷെ നമ്മക്ക് നല്ല ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഞമ്മക്കൊക്കെ ഇഷ്ടമായിണ് നല്ല ഇപ്പൊ നല്ലോണം നമ്മളെ മുഖത്ത് ഇതില്ലേ ആഹ് പറഞ്ഞോളി
എടി ഇത് റീഫ്രഷ് ഫീൽ അല്ല അങ്ങോട്ട് ഇതാക്കിയാലേ ഇട്ട് കൈ അങ്ങട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാല് എല്ലാം എനക്ക് നല്ല ഇഷ്ടമാണ് എായെ
ആഹ് നല്ല ജെന്റില ആയിട്ടില്ലാണ് നല്ല എന്താ നല്ല ആഹ് കട്ടില്ല എന്തപ്പം പറയാ ഹാർഷ് പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാതല്ലേ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ചിലതൊക്കെ യൂസ് ചെയ്താ നമ്മള് കൊറച്ചു കഴിഞ്ഞാൽ നമ്മള് മുഖത്ത് കാണായി ഇപ്പ നമ്മൾ കൊറെ കാലല്ലേ യൂസ് ചെയ്യണേ ഇത് മാറ്റാൻ തോന്നൂലല്ലേ
ആഹ് ആഹ് ആഹ് അ അറ് ഉം ഉം.
ഓൾ ഇങ്ങനെ കൊറെ ബ്രാൻഡുകൾ ഇങ്ങനെ പരീക്ഷിക്കണൊക്കെ ആളാ കൊറെ ഇങ്ങനെ
ഏ ആഹ് ആഹ് ആഹ് ആഹ് അവളെ മുഖത്തൊക്കെ ഇങ്ങനെ നല്ലതില്ലേ
ഗ്ലോയാ കുരുവാ അത് ഓള് ഓയിലി സ്കിന്നാണ്
ആഹ് ആഹ്‌ നമ്മള് ഈ പ്രൊഡക്ടുകള് ഇങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്താലള്ള സ്കിന് പറ്റൂലാ
ആഹ് ഓളഅങ്ങനെ കൊറേ ഓളട്ത്ത് ഫേഷ് വാഷന്നെ മൂന്നെണ്ണണ്ട് ഈ ബോഡി വാഷ് ച്ചൊക്കെ ഞഓളെ കണ്ട് വാങ്ങിയതാ പർണെ ആഹ് ഓളങ്ങനെ കൊറേ സാധനങ്ങള് ഇപ്പം ബോഡി ലോഷന് ഇണ്ട് അഒന്നും നമ്മളെല് ല്ലല്ലോ
ഏഹ് ആയിശരി ഞാന് ഇവിടെ നമ്മളെ ഇന്റെ ഇവിട്ത്തെ ഇന്റെ നാത്തൂന്റെ മോള്ല്ലേ ഓള് അയിന്റക്കെ ഒരാളായി മാറിണ്ട് ഇങ്ങനത്തെ ഈ ഈ പ്രൊഡക്റ്റുകളൊക്കെ
ആഹ് ആഹ്
ഓളടുത്ത് ഒരുപാട് ഏഹ നല്ല ഇഷ്ടാ
ഇത് ചെൽപ്പൊര് അടി ചെലവാവൻ ചാൻസ്ണ്ട് നമ്മളിങ്ങനെ കൊറേ വാങ്ങി യൂസ്യ്യാതെങ്ങനെ വെക്ക്ണേ
ആഹ ആഹ് ആഹ് ആഹ് ഏഹ് നമ്മക്ക് പിന്നെ അങ്ങനത്തെ പ്രശ് ണ്ടാവൂല കാരണം നമ്മള് ഒന്ന് വാങ്ങണ കതിയേടന്നെ നമുക്ക്റീലെ ആഹ് അത് തന്നെ അതന്നെ ഞാൻ പറഞ്ഞെ ഒന്ന് വാങ്ങ്ണ അൻക്ക് അറീലെ ളിന നമ്മക്ക് പിന്നെ അഡിക്ഷന്ള്ള ഇതൊന്നും വര്ല്ല
ഉം
നമുക്ക് ഒന്ന് കിട്ടാണെങ്കില്
ഈ ഫോണ്ല്ങ് ഓരോന്ന് കാണുമ്പോ ഇങ്ങനാവും അങ്ങനാവുന്ന്‌ കാണുമ്പോ ഇങ്ങനെ വാങ്ങാൻ തോന്നും
ആഹ്
ഒന്ന്ണ്ടേലു
ഞാനെ ഇൻക്ക്പ്പങ്ങള് ബോഡി വാഷ് വാങ്ങിന്ന് അയിന്റത് കേട്ടപ്പ റിവ്യൂ കേട്ടപ്പ ഇൻകത് മാണം അപ്പൊ പിന്നെതാണ് അല്ല ഞാ പിന്നെ കൊറെേ ആയ്ണ് ട്ട് വിചാരിക്ക്ണ് ഒര് സ്മെല്ലും ഇങ്ങനെ നമ്മളാ മ്മള് ഇങ്ങനെ അട്ക്കള പ എപ്പള്ങ്ങനെ ജോലിയൊക്കെ ചെയ്യണല്ലേ അപ്പൊ പിന്നെ എപ്പളൊരു ഇതല്ലേ നല്ലൊരു ഇത് വാ ഇണ്ടാവണെങ്കില് നമ്മളാ അഹ് അങ്ങനെ എന്തെങ്കിലും സ്മെല്ലിന്റെ ഞാൻ വിചാരിച്ചീനി അപ്പള
ഇങ്ങള് ഞങ്ങളോട് പറഞ്ഞിട്ടും ഇല്ലല്ലോ അങ്ങനത്തേ വേണോന്ന് നമ്മള് മുഖത്ത്ക്ക്ല്ലല്ലേ എപ്പളും വാങ്ങല് ഇത് ഞങ്ങള് ഫസ്റ്റ് ആയി രാത്രി ഓർഡർ ച്യ്തിനി
ആഹ് അപ്പ അന്ന് പ്പ അന്ന് ഇങ്ങൾ ഇന്നോട് ചോയ്ച്ച്ക്കാണെ നമ്മക്ക് മൂന്ന് ഇതൊപ്പം
ആഹ് അന്ന് മൂന്നെണ്ണം ഓർഡർ ചെയ്യേനി അത് മറന്നും ചെയ്തു ഇങ്ങളോട് പറയാന്
ഉം
ഇങ്ങള് പറഞ്ഞപ്പളാ പിന്നെ ഇങ്ങക്ക് വാണന്നില്ല ഓർമ വര്ന് അല്ല ഇങ്ങനെ മുഖത്ത്ക്ക്ല്ലാണ ഇങ്ങള് വാങ്ങൊ ഇപ്പങ്ങളോട് ഇങ്ങനെ പറിയിണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
ഇങ്ങള്പ്പോ ഫോക്സ്റ്റൈലിന്റെ സൺസ്ക്രീനന്നെല്ലേ യൂസ്യ്യ്ണെ
ഏത്
ഫോക്സ്റ്റൈൽ
ആഹ് ആഹ് നമ്മള് വാങ്ങിയല്ലേ
ആഹ്
ആഹ് അത് തന്നെ
അത് എങ്ങനെണ്ട്
ആത് ഉഷാറാ അത് കൊഴപ്പൊന്നുല്ല്യ
ആഹ് ന്നാ ശരിന്നാട്ടോ
ആഹ് ആഹ് ആയിക്കോട്ടെ എന്നാ ശരി